ആ ഹ ആ കേക്നു. എന്തൊക്കെ എന്താ ആ ഇവിടെ അങ്ങനെ തന്നെ സുഖയിട്ട് പോണ്.
ഉം ഭക്ഷണം കഴിച്ചോ.
നിങ്ങളോ കഴിച്ചോ ആഹ് കഴിച്ചു കഴ
ഇല്ല്യാ ആ കഴിച്ചികണ് ഞങ്ങൾ നാർത്ത കഴിച്ചിക്ക്‌.
ആ നേരത്ത് നൈനൊക്കെ കഴിക്കോ.
ആഹ് ചെൽപ്പം ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണി ആവുമ്പോ കഴിക്കും. നാർത്ത കഴിക്കും ഞങ്ങൾ.
നിക്കണല്ലേ
അതെ അതെ ആഹ മുട്ട കഴിക്കും. പിന്നെപ്പൊ അങ്ങനെ ഇരിക്കും.
ആഹ ഞാൻ കുട്ടിയക്ക് കൊടുത്തപ്പളെ ന്നാ അങ്ങനെ കഴിച്ചാ
ആഹ കുട്ടികള് ഇവിടെ നേർത്തെ കഴിക്കും അപ്പ അത്കാരണം ഞങ്ങള് പിന്നെ അങ്ങനെ കഴിച്ചു പിന്നെ ഇപ്പൊ ആരെ കാത്തിരിക്കാനാ പഠിക്കാനൊക്കെ ഇരിക്കുള്ളൂ
ആഹ ആഹ
അപ്പൊ ഫുഡ് കഴിച്ചത് ഒക്കെ ഒരുവിധം അതെയതെ ആരോഗ്യ ഉം ആരോഗ്യത്തിന് നല്ലത് നേത്തെ കഴിക്കല്
നമ്മളതൊക്കെ കഴിഞ്ഞ് വീട്ടുകാർക്കൊക്കെ കൊടുത്ത് ഇവിടെ അങ്ങനെ ആണ് ആണുങ്ങളൊക്കെ വന്നിട്ടൊക്കെ കഴിക്ക
ഉമ്മയുംഇപ്പയുംക്കെണ്ടോ
ആഹ് ഉം അല്ല കെട്ടിച്ചോ ഉമ്മയില്ല ഉപ്പണ്ട് പിന്നെഞാനിപ്പോ തറവാട്ടിലാണ്
ആഹ് ആഹ അപ്പൊ എല്ലാരും വന്നിട്ട് വേണ്ടിരുംല്ലേ
ആഹ് ചിലപ്പോലെ കാത്ത്നിക്കൂല ഓല് റോട്ടിലൊക്കെ പോയിക്കാണ്ട് കുറച്ചു നേരം കഴിക്കും അപ്പൊ ഞങ്ങള് വീട്ടിലുല്ലൊലൊക്കെ പെണ്ണുങ്ങളെല്ലാവരും അങ്ങനെ ഉപ്പ വന്നിട്ട് അങ്ങനെ കഴി
കഴിക്കും ഇന്നെന്തൊ കറിവെച്ച്
ഇന്ന് ചിക്കൻ കറിയാണ് വെള്ളയാഴ്ച്ച സ്പെഷ്യൽ ആണ് ചിക്കനുണ്ടാവും തേങ്ങാ ചോ തേങ്ങാച്ചോറും ചിക്കൻ കറിയും
നിങ്ങള് എല്ലാ വെള്ളിയാഴ്ചയും സ്പെഷ്യല്
ആഹ് ആഹ് ഇവിടെ വേണം എന്റെ വീട്ടില് അങ്ങനൊന്നുവില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോ പിന്നെ വെള്ളിയാഴ്ച അത് ഏതേലും ഒന്ന് വേണം ബീഫോ ചിക്കനോ വേണം
ഉം ഞങ്ങൾക്കും ഇല്ല അങ്ങനൊന്നും
ആഹ് എന്റെ വീട്ടിലുവില്ല
ആ എന്ത് മൂത്തച്ചന്റെ ഓല് അങ്ങനെയെല്ലാ വെള്ളിയാഴ്ചയും ബസ്സേൽ എടുത്തിട്ട്
ആഹ് അത് ഉണ്ടാക്കി ചേലായോൾക്കേ ആഹ് അതാണ്
ഞങ്ങള് ഇണ്ടെങ്കി വെക്കും ഇല്ലെങ്കി വെക്കൂല അങ്ങനെ ആഹ്
പിന്നെ കുട്ടികളൊക്കെ പഠിക്കാ
ആഹ് മൂന്നാള് പഠിക്കാ മൂന്ന് കുട്ടിയോളാ രണ്ടാണും ഒരു പെണ്ണും ഇവടെ പഠിക്കാണ് നിങ്ങക്ക് എത്ര കുട്ടികളാണ്
എനക്കും മൂന്നാളന്നെ വലിയ കുട്ടി അഞ്ചിലാണ് ആഹ് പിന്നെയിന് തായെയാണൊക്കെ ചെറുതിപ്പം എൽ കെ ജി ചേർത്ത്
ചെറിയ കുട്ടികളാല്ലേ
ആഹ് ആഹ് ചെറുതാ ആ വീട് വീട് പണി നടന്നുകോണ്ട്ക്കാ ഇന്ഷാ അള്ളാ അത് രണ്ട് മാസത്തിനുള്ളില് മാറണം വിചാരിക്കണ്ട് അല്ലേ ഏ അല്ല അല്ല നമുക്ക് സ്ഥലം ഇല്ലാത്തോണ്ടേ അവള് വേറെ സ്ഥലം വാങ്ങിയോണ്ട് അങ്ങനെ
ആ അപ്പൊ അവിടുന്ന് കൊറച്ച് പോവേണ്ടി വരുംല്ലേ ഉം ഉം മഴ ഇണ്ടായിനോ ഇന്ന് മഴ രാവിലെ ഉണ്ടായതാണ് രാവിലെ ഉണ്ടായിണ് മഴ പിന്നെ പോവ ഉണ്ടായിട്ടില്ലേ അത്യാവശ്യം പിന്നെ മഴ ഇണ്ടായിട്ടില്ല ഇവിടെ
അങ്ങനെ തന്നെ ഇന്ന് രാവിലെ പെയ്തിട്ടില്ല ഇങ്ങനെ മൂടി കൊണ്ട് വെയിലും ഇല്ല മയയും ഇല്ല അങ്ങനെ ഇന്നലെ അയിന് വേണ്ടി ആഹ് ആഹ ആ ഇന്നലെ അയിന് വാണ്ടി നല്ല വെയിലായിന്നു.
നല്ല വെയിലെർന്നു അതെ അതെ കൊറെ ഡ്ര ത്തൊണങ്ങി
ആ
ഇന്ന് അയിനും വാണ്ടിഡ്രസ്സ് ഒന്നും ഉണങ്ങിയിട്ടില്യ.
ആഹ് ഇന്നൊണങ്ങീട്ടില്ല
പ്പൊ നാളെ സ്കൂളൊന്നും ഇല്യല്ലോ അപ്പൊ പിന്നെ യൂണിഫോമിന്റൊ ന്നുംആവശ്യല്ല്യ.
ആഹ് അത് ശെരിയാ
ഉം
ഇങ്ങനെ അടുപ്പിച്ച് മഴ മഴ പെയ്യുമ്പോളാണ്
ആഹ ആ അതെ അതെ അടുപ്പിച്ച് പെയ്യുബളാണ് ബുദ്ധിമുട്ട്.
പിന്നെ
പിന്നെ എന്തൊക്കെ വീട്ടിലൊക്കെ കൃഷിയൊക്കെ ഉണ്ടോ
ഉം ചീര കൃഷിണ്ട് കൊറച്ച് ചീരണ്ട്
ആഹ
ഉം അങ്ങനെ പിന്നെ മുളകിന് തയ്യേ ൾണ്ട് മുളക്
ആഹ തക്കാളി അങ്ങനത്തെൊക്കെണ്ട നമ്മുക്ക് വീട്ടി
ആഹ ആഹ ആഹ അതൊക്കെ ഇണ്ട് ങ്ങള് കൃഷ്ണോടൊക്കെ താല്പര്യള്ള ആരോ അ
ആഹ എനിക്ക് ൻഎനിക്ക് ഇഷ്ട ഇല്ല ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പ ഞങ്ങളൊരു ഇവിടെ ഒരുസി റ്റിമാതിരിയാണ് അപ്പൊ സ്ഥലം കുറവാണ്
ഉം അതെ അതെ ആഹ
ഇപ്പൊന്നു തൊടങ്ങിയിട്ടില്ല.
ആ
എൻക്ക് ഇഷ്ട്ടാണ് ട്ടോ അമ്മക്ക് ഇങ്ങനെ വീട്ട്ക്ക് ആവശ്യള്ള പച് ട്ട കറികളൊക്കെ ഒരു ദിവസം ഒന്ന് കിട്ടിയാലും പോരെ ഒരു തക്കാളി കിട്ടിയാ പോരെ
അത് മതി അങ്ങനെക്കെ ചെയും
ആഹ
അത് ഉണ്ട് കൊറേക്കെ ന്റെ വീട്ടില്ണ്ട് വെക്കേഷന് ടൂർ ഒക്ക്
അങ്ങനെ പോയിട്ടില്ല പിന്നെ ആ ആവിടുക്ക് പോയിനോ ഓലെലോ എറണാകുളം പോയി
ഉം ഹസ്ബന്റ്അവിടെണ് എർണാകു
അല്ലേ ഹസ്ബന്റ് ഗൾഫിലാഇപ്പൊ ലീവിന് വന്നപ്പോ ഓല് നാട്ടിലുണ്ട് ആ ആഹ അല്ലാതെ പോകലൊന്നില്ല
ആഹ പെരുന്നാളൊക്കെ എങ്ങനെ ഇണ്ടായിന്ന്
ഏ പെരുന്നാളൊക്കെന്താ അത് കൊഴപ്പൊന്നും ഇല്ലാതെ പോയി മഴന്ന മഴൊന്ന മയന്നും വല്ലാതൊന്നും ഇല്ലേയ്ന്നു.
മഴ ഉണ്ടായിട്ടില്ലേ ഇപ്രാവശ്യം വെക്കേഷൻ നല്ല ചൂടുണ്ടായിരുന്നല്ലേ
ആ വെക്കേഷൻ എല്ലാം ചൂടാണ് ചക്ക മാങ്ങകേ ഇഷ്ടം പോലെ ഇണ്ടേനു
അതെ അതെ അതെ ചക്കമാങ്ങ ചക്ക മാങ്ങയൊക്കെ ഇണ്ടാവല്ലേ ഞങ്ങക്ക് മാങ്ങയില്ല ചക്ക ഇണ്ട് ഇഷ്ടം പോലെ
മാങ്ങണ്ട് ന്റെ വീട്ടിൽനല്ലോണ്ട് ഇവിടെല്ല ഞങ്ങൾ അവിടെത്തന്നൊയിനു അപ്പ പിന്നെ കുട്ടികൾക്കൊക്കെ
അവിടെ ങ്ങളെ വീട്ടിലായിരുന്നു ങ്ങള്
ആ അല്ല അധിക അവിടെത്തന്നെയിനു വെക്കേഷൻല് അപ്പൊ പിന്നെ ചക്കിമാങ്ങി ഇഷ്ടം പോലെ ഉണ്ട് അവിടെ
എം ഞങ്ങക്ക് ചക്ക ഇഷ്ടം പോലെ ഉണ്ട് മായില്ല മാങ്ങ അപ്പുറത്തന്നൊക്കെ ഇങ്ങനെ അയൽവാസികളൊക്കെ കൊടുന്ന് തരും മാങ്ങ അങ്ങനെ കൊറേ തിന്ന്ക്ണു. അച്ചാറ് ഇട്ടിട്ടും അങ്ങനെ ഒക്കെ ആയിറ്റ് പിന്നെന്തക്കൊ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ